ഹലോ
കേക്കുന്നുണ്ടോ, ആഹ് പറയ്
എന്ത വിശേഷം
ആഹ് സുഖായിരിക്കുന്നു നിങ്ങളോ
അതെ സുഖയിട്ടിരിക്കുന്നു
ജോലിഒക്കായോ
ഇല്ല. നിങ്ങക്ക് ജോലിണ്ടോ
എന്ത്‌ ജോലിയൊക്കെ ആയി കഴിച്ചോ
ഫുഡോ
അതെ
ഇല്ല
എൻ എന്ത് എന്ത് ജോലിയാ ചെയ്യണേ
ജോലി ചെയ്യുന്നില്ല
ആ വീട്ടില്
അതെ ങ്ങളോ
ആഹ്‌ ഞാനും വീട്ലാ തയ്ക്കും
തയ്ക്കും
ആഹ്
അഹ് ശരി
വേറെ എന്തൊക്കെയാണ് പറയൂ
വേറെന്തൊക്കെ സ്റ്റഡി ചെയ്യ്ണ്ടോ
അല്ല ഞാൻ പഠിച്ച്കഴിഞ്ഞിട്ട്പ്പ വീട്ടില് സ്വന്തായിട്ട് ഡ്രസ്സൊക്കെ കൊറച്ച് തയ്ക്കും. കൊറച്ച് ഈ ബീഡ്സ് വർക്കൊക്കെ ആ ആയിരുന്നു
ആഹ് ആഹ്
പിന്നെ ഇപ്പൊ മോനുണ്ട്. മോനെ നോക്കി അങ്ങനെ ഇരിക്കാ
ഉം ശരി അവിടെള്ളത് ഞാനോ ഞാൻ ഡിഗ്രി ചെയ്യ ഫൈ ഡിഗ്രി ചെയ്യാണ് ഫൈനലാണ്
ഫൈനലാ, ആഹ്‌ ഏതായിരുന്നു വിഷയം
വിഷയ അറബി
അറബി ആഹ്‌
ങ്ങൾ എ പ്ലസ് ടു കഴിഞ്ട്ട് ഫാഷൻ ഡിസൈനിങ്ങിന് പോയതാ
ആഹ്‌ ഞാൻ പ്ല ടു കഴിഞ്ഞിട്ട് കൊമേഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിംഗങ് പോയി രണ്ട് വർഷ ത്തെ ഗവൺമെന്റിന്റെ കോഴ്സ്
അയ്ശരി
അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കു
ഏത് കോഴ്സാ ചെയതിനെ ഗവൺമെന്റിന്റെ
ആഹ്‌ ഫേഷൻ ഡിസൈനിങ്ങിന്റെ
അയ് ശരി, അപ്പങ്ങക്ക് കിട്ടും അങ്ങനിം
ജി എ എഫ് ഡി
അല്ല, ഞാൻ ഒരു മോനാണ് അങ്ങനെ ജോലിക്ക് പൊറത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ വീ ട്ടിലുള്ള വർക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെരി
ചെയ്തെടുക്കുആ, എങ്ങനെണ്ട് സുഖണ്ടോ
ആഹ്‌ കൊഴപ്പല്ല
ആഹ്
അവിടെങ്ങനെ കാലാവസ്ഥയൊക്കെ മഴയുണ്ടാ
മയ ഇപ്പളില്ല രാവിലെ പൊടിഞ്ഞു പോയി
ഉം ഇവിടെ ഇപ്പൊ കൊറച്ചായിട്ട് വെയിലാണ്
അഹ് ശരി വടി അങ്ങൻതന്നെ. രണ്ട് ഒരാഴ്ചായിട്ട്. ഒന്നരാഴ്ചായിട്ട് വല്യ മഴൊന്നുല്ല ഇവടെ മിഷീൻ ആഹ്
കാലാവസ്ഥ മാറി മാറി നിൽക്കുന്നതിലൊന്നും മാറി അറിയാൻ വയ്യ എപ്പ മഴ പെയ്യും എപ്പൊ വെയിൽ വരുംന്ന്
അച്ചനോ
പിന്നെ എങ്ങനെ പാചകൊക്കെ ചെയ്യോ
ഞാനോ കൊഴപ്പില്ല അങ്ങനോട് പോകും ഇല്ലായ്മഇല്ല ചെയ്യുന്നുണ്ട് രണ്ടും കൂടെ
ആഹ് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ
കല്യാണം ഒന്നും കഴിഞ്ഞില്ല
കല്യാണം കഴിഞ്ഞില്ലേ ആഹ് ശരി.
പഠിക്കാം
പിന്നെ
പിന്നെന്താ ഹസ്ബെന്റ് ഉണ്ടോ വിട്ടില്
അല്ല ജോലിക്ക് പോയി
ഉം വേറെ വീട്ടില് എല്ലാവർക്കും സുഖമാണോ
ഓ സുഖമായിട്ടിരിക്കുണ് അവിടെങ്ങടെ വീട്ടില് ആരൊക്കാ ഉള്ളേ
ആ ഹസ് ഭർത്താവും മോനും ആ ഇവിടെ എല്ലാരും സുഖായിട്ടിരിക്കുന്നു ആഹ് അല്ല ഞങ്ങൾ വാടകക്ക്
അത് ശരിയാ എതിലൂടെങ്ങനെ നൈപ്പുണി ഉണ്ടാവട്ടെല്ലെ
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട്
നിങ്ങളെന്താ പ്ലസ് ടു കഴിഞ്ഞ ഇതെ എടുത്തതില്ലേ
ഞാൻ പ്ലസ് ടു കൊമേഴസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ്. രണ്ടു വർഷത്തെ ജി ഐ അഞ്ചു വർഷ ആവാറായി
അഞ്ച് വർഷ ആയി ഒനിക്ക് എത്രായി ഓനിക്ക് എത്ര വൈസായി നാല് വയസോ ലൗ മാരേജ് ആ
എന്താടാ
ലൗവ് മാരേജ് ആയിരുന്നോ
ആഹ് ലൗവ് മാരേജ് ആയിരുന്നു
ഹം
ഹ അത് കഴിഞ്ഞിട്ട് പിന്നീട് ടൈപ്പ് ഒക്കെ ഒരു വൺ ഇയറ് ടൈപ്പ് പഠിച്ചു കമ്പ്യൂട്ടർ ഡി സി എ പഠിച്ചു പിന്നെ ഇപ്പൊ വീട്ടില്
ശരി നല്ലതാ എന്തേലൊക്കെ ഇണ്ടാവണത് വേറെന്താ എന്റെ വീട്ടില് ഞാനുണ്ട് എറെ വല്ലയമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് ഉമ്മണ്ട് ഇപ്പ ഗൾഫിലാണ് ഇക്കക ഗൾഫിലാണ് രണ്ട് അനിയത്തിമാരുണ്ട് കൂട്ട ഫാമിലിആണ്
ആഹ്അനിയത്തിമാരൊക്കെ സുഖാരിപ്പുണ്ടോ
ഓ ഒരാള് നാല് ഒരാള ഏഴിലാണ് മൂന്നത്തെ ആള് ഏയിലാണ് രണ്ടാ മത്തെ ആൾ രണ്ടിലാണ്
ഇവിടെയും ഹ ഹ ഫസ്റ്റ് അവന്റെ ഫാ കുടുംബത്തില് കൊറെ പേരുണ്ട് അവര് മൂന്ന് നാല് മക്ക മക്കളുണ്ട് അവരുടെ ഭാര്യമാര് ആം ആഹ് ചേച്ചിചേച്ചിയുടെ ഹസ് ആ ഭർത്താവ് പിള്ളേര് അങ്ങനെയൊക്കെ വലിയ കുടുംബമാണ്
തന്നെ
പിന്നെ നമ്മള് ഇങ്ങനെ ഓരോരോ കുടുംബം കൂടിയപ്പോഴത്തേക്കും
ങ്ങള് മാറി അതെന്നാ നല്ലത് ലേ ഒര് നിലക്ക് നോക്കുമ്പൊ ഹും ഹും.
അല്ല ചിലയിടത്ത്. അത് ഒരുമിച്ച് താമസിക്ക്ന്നത് നല്ലതാണ് ചെലെ ചെലെ സാഹചര്യങ്ങള് വര്മ്പൊ മാറി താമസിക്ക്ന്ന നല്ലതാണ് പഷെ മാറി താമസി കുന്നത് കൊണ്ട് എല്ലാവര്ടെ സ്നേഹം അതുപോല തന്നൊണ്ട്.
ഉണ്ട് അതാണ് അതാണ് അതാ വേണ്ട്യെ
ഒരാവശ്യം വരുമ്പഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും അങ്ങോട്ടുങ്ങോട്ടും നിപ്പൊണ്ട് അതാണ് ഏറ്റോം വല്ല്യെ കാര്യം
അതെ അതാ വേണ്ട്യെത് രസാണ് കൂടുതല് താമസിക്ക്ണതുക്ക പഷെന്താണ് വീട്ട് നിക്ക്ണതാണ് ഒന്നുങ്കൂടി ഉചിതം
ആഹ് അതാണ് നന്നായിട്ട് തോന്നീട്ടുള്ളത്
ഉം
അതാമ്പോ ഒരാവശ്യം വര്മ്പോ എല്ലാരും അങ്ങോട്ടുങ്ങോട്ടും നല്ല രീതീല് സഹകരിക്കും അങ്ങോട്ടുങ്ങോട്ടും പ്രശ്നങ്ങളില്ല പരിഭവ ഇല്ല അവ് വരവര്ടെ കുടുംബം നോക്കി ഇരുന്നാ മതിയല്ലോ അവരവരെ വീട്ലേ കാര്യം നോക്കി അവരവര പ്രശ്നങ്ങളും
ഇനിപ്പ എന്തേണ്ടെങ്കി തന്നെ ആഹ് ഒരു അകൽച്ചേന്നങ്ങട്ടക്ക റെഡിയാവേ
ആഹ് അതെ ഒരുമിച്ചിരികുമ്പൊ അങ്ങോട്ടിങ്ങോട്ടും ചുമ്മാ ഓരോ പ്രശ്നങ്ങള് ഉണ്ടാവുന്നേനെക്കാളും അതിന് മുന്നേ ഞങ്ങള് മാറി അതോണ്ടിപ്പ എല്ലാരും ഹാപ്പി എല്ലാരും സന്തോഷ്ത്തോടെ ഇരിപ്പൊണ്ട്
ഉം നിങ്ങക്കിപ്പെ
പിന്നെ കല്യാണൊന്നോക്കുന്നില്ലേ
നിക്കാഹൈന്നതാ
ആഹ്
ഇഞ്ഞിപ്പ കല്യാണം കൈക്കണം നിക്കാഹൈന്
ഇനി എത്ര വർഷാവും
കല്യാണത്തിനോ
ആഹ്
ഈ വർഷം തനെണ്ടാവും
ആഹ്
ഓഹ്
നിങ്ങളെ പിന്നെ പിന്നെന്താ മോന്റെ പേരെന്താ
മോന്റെ പേ മോന്റെ പേര് സെയിൻ
എന്ത്
സെയിൻ
സെയോ
ആഹ്
സെയിൻ
ആഹ്
സെയിനോ അയെന്ത്‌ പേരാ സെയിൻ അദ്യേറ്റ് പുത്യൊരു പേര്
അല്ല നല്ല പേര അന് കൃപയുള്ളവനെന്നാണർത്ഥം
കൃ സെയിന് ലേ നല്ല പേര് കേൾക്കാത്തൊരു പേര് എവ്ടെം കേക്കാത്തൊരു പേര് സെയിൻ
അല്ല ഇവ്ടെക്ക അത് ഒരുപാട് പേർക്കൊണ്ട് ഇയാള് കേക്കാത്തതാവും ആഹ് പിന്നെ വേറെന്തൊക്കെണ്ട്
ഡിസ്ട്രിക്റ്റ് വേറേയിട്ടാ പിന്നേ വേറെന്തൊക്കെ സുഖമായിട്ട്ങ്ങനെ ഇരിക്ക്ണ്ട്
ഉം
ങ്ങള് അച്ചാറൊക്കെണ്ടാക്കൊങ്ങള്
ഇല്ലടാ ഞാ അച്ചാറ് മീനിന്റെ അച്ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ടിടും പക്ഷെ ഈ മാങ്ങ നാരങ്ങ്യതൊന്നും കറക്റ്റായിട്ട് വരില്ല, അമ്മ വെയ്ക്കുന്ന ടേസ്റ്റൊന്നും കിട്ടൂല.
ഇതാണ് എല്ലാര്ക്കും അറിയാത്തത്. ങ്ങക്ക് ഇത് മാത്രേ അറിയോള്ളൂ ഹ ഹ.
ഹ ഹ എനിക്ക് മീനും ബീ ഏഹ് ആഹ് ബീഫൊക്കെ കൊഴപ്പഇല്ല. ഈ നാരങ്ങാ മാങ്ങ അതൊന്നും നന്നായിട്ട് വരൂല, അല്ലാതെ അത്യാവശ്യം പാചകൊക്കെ ചെയ്യാം.
അയ്ശെരി. പാചഗീ
ഇയാള് വീട്ടില് ഇയാളാണോ പാചകം ചെയ്യാ വീട്ടില് ഉമ്മ
ഉമ്മ ഉമ്മണ്ടാ ഞാ തിന്നു. തിന്ന് സഹായിക്കും ഞാന് നല്ലോം സഹായിക്കും തിന്ന്ട്ട്. ഹ് ഹ് ഹ് ഹ്.
എന്തേലൊക്കെ പഠിച്ചിട്ടൊണ്ടോ വെക്ക്യാൻ?
ഞാൻ ചോറ് വെക്കും, മീൻകറി വെക്കും, കോഴിക്കറി വെക്കും, തക്കാളിക്കറിണ്ടാക്കും പിന്നെന്താ... മുട്ട റോസ്റ്റ്ണ്ടാക്കും പത്തിരിണ്ടാക്കും ദോശണ്ടാക്കും. ഇഡ്ലിണ്ടാക്കും, ഇണ്ട് ചായണ്ടാക്കും. പ്പെന്തക്കൊക്കെണ്ട് പിന്നെന്താ മടിയാണ് അടുക്കളേക്കെറങ്ങാൻ വല്ല്യ മട്യാ എറങ്ങി കിട്ടാൻ പ്രയാസാ.
അതൊക്കെ കല്യാണം കഴിയുമ്പോ മാറും, കല്യാണത്തിന് മുന്നേ ഞാനും ഒര് ജോലിയും ചെയ്യൂല, അത്യാവശ്യം അറിയാങ്കിലും അപ്പ എല്ലാ അമ്മ വച്ചു തരട്ടെ വച്ചു തരട്ടെ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം സ്വന്തവായിട്ട് തൊടങ്ങി വെയ്
ഉം ഹം.
ഇപ്പം ആവാ അടിപൊളിയാട്ട് വെയ്ക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പം ഒരു കുടുംബം എങ്ങനെ കൊണ്ടു പോണമെന്ന് പഠിച്ചു കഴിഞ്ഞു.
പഠിച്ചു കഴിഞ്ഞൊരു വരയിൽ നിന്നൊരു വരയിലേക്ക് കിടന്നു. ലേ ഒരു കടമ്പ കിടന്നു.
ഒരു കടമ്പ കടന്ന്, ഇയാളും പോകപ്പോകെ ഓരോന്നായിട്ട് പഠിക്കും.
അതെ, അതെയതെ.
അനിയത്തിമാരൊക്കെ സുഖായിരിപ്പൊണ്ടല്ലോ അല്ലേ. അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നൊണ്ടോ?
അവരൊക്കെന്തായാലും ഇന്നേക്കാളുഷാറാണ്.
ഇയാള് ശ്രദ്ധിക്കുവോ ടൂ ട്യൂഷനൊക്കെ വിടുന്ന്ണ്ടോ? ആഹ് അവരെ പഠിക്കാൻ
ഞാ വീട്ട്ന്ന് ട്യൂഷനൊക്കെ എടുത്തീനി.
ആഹ് അപ്പൊ ഇയാളണോ അവർക്കും കൂടെ പഠിപ്പിക്കുന്നേ?
അനിയത്തിമാരോ അനിയത്തിമാരെ രണ്ടാളേം പഠിപ്പിച്ചൊക്കെ ചെയ്ത്ക്ക്ണ്.
ആഹ്‌ എങ്ങനെ കുറൂസ് കുസൃതിയുള്ള പിള്ളേരാണോ? കൊഴപ്പ ഇല്ലേ, ആഹ്. ഇവിടെ മോം ഭയങ്കര കുസൃതിയാണ് നാലു വയസ്സെങ്കിലും ഒരു രക്ഷയില്ല.
ഏഹ്.
ഉം പഠിക്കാനും ഭയങ്കര പാടാണ്. പഠിപ്പിക്കാൻ നമുക്ക് അയിനേക്കാളും ബുദ്ധിമുട്ടാണ്.
ഉം.
കൊഴപ്പവില്ല.
പിന്നെന്താ ഹസ്ബെൻഡ് വീട്ട്ല്ണ്ടോ?
ഇല്ല ഇല്ല ജോലിക്ക് പോയിരിക്ക്യാണ്
അത് ശെരി
ഉം ഇവിടെ ഇപ്പൊ ഭയങ്കര വെെല് രാവിലെ മഴയത്ത് കറ് ത്ത് ഇരുണ്ട് കെടപ്പായിര്ന്ന് ഇപ്പം ഭയങ്കര വെെല് ഇനി എപ്പ അട് ഉം കൊറേ തുണിയെക്കെ ഇണ്ടായ്ര്ന്നത് നനച്ചിട്ട് ഇനി അത് ഒണങ്ങി വരമ്പഴ്ത്തേക്കും ആയിരിക്കും അട്ത്ത മഴ പെയ്യുന്നത്
ഉംഹ് പാട്ടൊക്കെ പാടാെ ഇങ്ങള്
ഇല്ലടാ കൊറച്ച് എഴ്തും ഇങ്ങനെ കഥകളോ വേഡ്സ് അങ്ങനെ എന്തെങ്കിലു ഒക്കെ എഴ്തും പാടാനുള്ള കഴിവൊന്നും കിട്ടീട്ടില്ല
ഓഹ് സംസാരത്തിലുണ്ട് ഇണ്ട്ന്ന് ഉം ഉം ടൈമായല്ലോ ഓക്കെ ശെരി